ഹലോ ഹലോ ഹലോ
ആഹ് ഹലോ
ഹലോ ആഹ് കേൾക്കാവോ
ആഹ് കേക്ക
ആഹ് എന്നെ എടക്കുവായിരുന്നു അത്താഴം കൂടിക്കെ കഴിഞ്ഞോ
ആഹ് ഒക്കെ കഴിഞ്ഞു കെടക്കാറായി
കിടക്കാരായില്ലേ ഇനിയിപ്പം ഉം മക്കളൊക്കെ കഴിച്ചോ
ആഹ് എല്ലാരും ക എല്ലാരും ഞാൻ ഒറ്റക്ക ഇണ്ട്
എല്ലാരും ഉറങ്ങിയോ ഒറ്റക്കള്ളോ ആയിതന്നെ താമസിച്ചോ ഉറങ്ങാൻ എന്നും ഈ സമയക്കെ ആവോ ങ്ങ്മ്പോ എന്നു ഈ സമയൊക്കആവോ ഒറ
എൻ ഏഹ്
എന്നും ഈ സമയൊക്കെ ആവോ ഉറങ്ങുമ്പം
ആഹ്
ഉം
ആഹ് അപ്പൊ പിന്നെ എന്താ വേറെന്നാ വിശേഷോക്കെ ഇന്ന് പകലെന്തായിരുന്നു പരിപാടി
ചോർമല്ല ഇങ്ങക്ക്ന്തയ്ൻ
ആഹ് ഇവിടെ എന്താ ഇവിടെ ഇന്നിപ്പോ വെയിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തുണിഒണങ്ങലും കാര്യങ്ങളും ആയിരുന്നു ആഹ് ഇന്ന് വെയിലായിരുന്നു ആഹ് പിന്നെ ഞങ്ങളിപ്പ വൈകിട്ട് ദേ ചോറ് കഴിക്കാൻ പോകുന്നുള്ളു വന്നപ്പോ താമസിച്ചു പോയി കഴിക്കാൻ ഉം കൊ ച്ച് കഴിച്ച് കൊച്ചൊറങ്ങി, ഞങ്ങക്ക് കൊറച്ച് വർ ക്കുള്ളോണ്ട് അതൊക്കെ തീർക്കാന് വേണ്ടി വെയിറ്റ്യ്തിങ്ങനെ ഇരിക്കുവാരുന്നു അതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടോ ഏഹ് പി ഇല്ല രാവിലെ ഇനിയിപ്പ എ പ്പണീക്കും, നേരത്തെ എഴുന്നേക്കണോ
രാവിലെ ആറ് മണിക്കൊക്കെ എണീക്കും
ആഹ് അപ്പോ പിള്ളേർക്ക് സ്കൂളില് എപ്പോഴാ പോണ്ടേ
ഓല സ്കൂളില് പത്ത് മണിക്കാണ്
ആഹ് അപ്പൊ വീട്ടിന്ന് എപ്പോ പോണം
ഒരു ഒമ്പയരക്ക് പോവും
ഒമ്പയരക്ക് പോയാ മതി അടുത്തന്നെയാല്ലേ സ്കു
ആഹ് സ്കൂള് തൊട്ടട ഇവിടടുത്ത്ന്നെയാണ്
ആഹ് നടന്നു പോകാനുള്ള ദൂരള്ളോ
ആഹ്
ആഹ്
ഉം നടക്കാനുള്ളു. ചോറിനിന്ന് സാമ്പാ റായ്ന്നു. രാത്രി ഷവർമ്മ വാങ്ങീന്
ആഹ് ആഹ് അപ്പൊ ഇന്ന് പൊറത്തുന്നായിരുന്നു ഫുഡ്ഡ്
ആഹ് രാത്രി
ആഹ്
ഉം ഉം
എന്നാ ഇവിടെ ഇപ്പ അപ്പൊ നിങ്ങൾക്ക് അടുത്ത് തന്നെ ഷോപ്പോക്കെണ്ട് ഷവർമ്മ മേടിച്ചൊണ്ട് വരാൻ ഭാഗത്തിന്
മേലെ പിന്നെ വിളിച്ചു പറയാം അപ്പങ്‌ട്ട്
ആഹ് ഹോം ഡെലിവറി ആഹ് ആഹ് നമ്മളിവിടെ ഷവർമയൊക്കെ ആഹ് ഇവിടെ ഇപ്പൊ ഷവർമ്മ കഴിക്കണംന്നുണ്ടങ്കിലൊക്കെ ഞങ്ങള് പോയി കഴിക്യാ ചെയ്യുന്നേ, നമ്മടെ അടുത്തൊന്നും ഇല്ല
ആഹ് ഇവിടെ പിന്നെ അടുത്ത് ഇഷ്ടമ്പോലെണ്ട്
ആഹ് പിന്നെ നമ്മള് പിന്നെ പോ എവിടെലും പുറത്തൊക്കെ പോകുമ്പോം ഇങ്ങനെ കഴിക്കും എപ്പോഴും അങ്ങനെ കഴിക്കോന്നൂല
റ്റിയൊക്കെണ്ട്
ആഹ്
ആഹ്
ആഹ് വേണ്ട ഞങ്ങളാണെങ്കില് ഏഹ് ഷവർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടവാ ഞാൻ ഇന്നാള് കഴിച്ചായിരുന്നു ഇപ്പൊ കുറെ വെറൈറ്റീസ് ഓഫ് ഷവർമാസ്
ആഹ് പ്പൊ വെറൈറ്റിണ്ട് നല്ല ടേസ്റ്റ്ണ്ട് ഇന്നത്തെ
ആഹ് ഇവിടെ ഷവർമാടെ തന്നെ കടയുണ്ട് അതില് പല തരംണ്ട് ഫുൾ ലോർഡഡ് പിന്നെ ചീസ് ചേർത്തത് അങ്ങനെയൊക്കെ. നിങ്ങക്ക് അവിടെ റുമാലിയിലാണോ ഷവർമ്മ കിട്ടണെ
അതെന്താ
റ് റുമാലി റൊട്ടിയില് മറ്റേ കനം കുറഞ്ഞ റൊട്ടിയില് ആ കട്ടിയുള്ള കുബ്ബൂസാ
ആഹ് കട്ടിയുള്ള പതള്ള കുബൂസ് വെള്ള കളറ്
ആഹ് അതിലാണല്ലേ കിട്ടണെ ഞങ്ങൾക്കവിടെ ആഹ് വേറെ റുമാലി റൊട്ടിയില്ലേ മറ്റേ ഇങ്ങനെ കയ്യിലിട്ട് പരത്തി പരത്തി എടുക്കുന്ന ഇങ്ങനെ കറക്കി കറക്കി എടു ആദേ അ ആ
ഏഹ് പക്ഷെ ഇതിലാണ് സോഫ്റ്റ്
ആഹ് സോഫ്റ്റാണ് ഏഹ് പക്ഷേ നമ്മള് നേ പണ്ടൊക്കെ ഞങ്ങക്ക് അങ്ങനെ അതിനകത്ത കിട്ടിക്കൊണ്ടിരുന്നേ ഇപ്പൊ ശരിക്കും റുമാലിയിലാ കിട്ടുണെ പിന്നെ പിന്നെ ഞങ്ങള് ഗൾഫിലൊക്കെള്ള സമയത്താണെങ്കില് ഉം മറ്റേ കുബൂസ്ല്ലേ അവിടെ അവിടുത്തെ കുബ്ബൂസ്
ആഹ്
ആഹ് കുബൂസില് ആഹ് പൊതിഞ്ഞ് കിട്ടും ബ്രോസ്റ്റ്ന്നും കഴിക്കാനങ്ങനെ പോവാറില്ല നമ്മള് നമ്മള് ഇടക്കൊക്കെ ബ്രോസ്റ്റ് വീട്ടിലുണ്ടാക്കും പിന്നെ കൊറൊയൊക്കെ ആയി കഴിയുമ്പോൾ കൊച്ചിന് കുറെേ നാളൊക്കെ ആയി കൂടി കൂടി കഴിയുമ്പോ ആഹ് കൊച്ചിന് വേടിച്ചു കൊടുക്കും അത്രേള്ളൂ ഉം അൽഫമൊക്കെ മേടിക്കൊ അപ്പൊ നിങ്ങള്
ആമ മന്തി അപ്പൊ വാങ്ങിക്കും
ഒക്കെ വേടിക്കും ഏഹ് ഇവിടെ ഇവിടെമ്മള് എല്ലാം ണ്ടാക്കും വീട്ടില്ണ്ടാക്കും
വേടിക്കും ചെയ്യും ണ്ടാക്കും ചെയ്യും പക്ഷെ എന്നും വാങ്ങൊന്നില്ല്യ എപ്പളെങ്കിലും
ആഹ് എപ്പോഴെങ്കിലും ഞാ ആഹ് ഞങ്ങടെ വീ വീട്ടിലിങ്ങനെ എല്ലാരും കൂടുമ്പോഴൊക്കെ ഉപ്പ പറയും നമുക്ക് മന്തി വേടിച്ചാലോന്ന് അപ്പൊ ഞാ അന്നേരം പറയും രണ്ട് മന്തി മേടിക്കാന് ഇത്ര രൂപയാവും അത്രയും പൈസണ്ടെങ്കി നമുക്ക് രണ്ടു ദിവസം കഴിക്കാം
ആഹ് അന്നെ ഒരു കിലോന്നെ ആഹ് ഒരു കിലോന്നെ അർ നൂറ്റി എത്ര അങ്ങാണ്ടാ
ഓ അന്നേരം പീസ് എങ്ങനെയാ വരുന്നേ
പീസ് ഒരു കിലോല് ഒരു കോഴി ഒരു ഫുൾ കോഴിണ്ടാവും
ആഹ് ആഹ് പക്ഷെ അത് എന്താ അൽഫാ മന്തിയാണോ അത്
ആഹ് അത് നമക്ക് ഏതും കിട്ടും അൽഫം ആണെങ്കിൽ അൽഫാമെരും ഹ അ അൽഫാ അഹണിയും അഹണിയണെങ്കില്
ഹണി അൽഫാം മന്തികിട്ടും ഓ ഞങ്ങൾക്ക് ഇവിടെ ആ അതിൽ ആഹ് ഞങ്ങക്ക് അങ്ങനെയല്ല ഞങ്ങക്ക് അറൂനൂർരൂപക്ക് ഇപ്പ കിട്ടില്ല
അറനൂറല്ല അറനൂറ്റി അമ്പത് അങ്ങനെന്താണ്
ആഹ് ഞങ്ങക്ക് അൽഫ മന്തിക്ക് പൈസ കൂടുതലാ ആഹ് ആഹ് അപ്പം അതുകൊണ്ട് നമ്മളിപ്പം നോക്കുമ്പം ആ രണ്ട് മന് മന്തി മേടിക്ക്ണ പൈസയിണ്ടെങ്കി നമ്മള് എല്ലാരും കൂടുമ്പം രണ്ട് മന്തി എന്തായാലും മേടിക്കണം ആഹ് രണ്ട് മന്തി മേടിക്ക്ണ പൈസ സ ഉണ്ടെങ്കി നമുക്ക് ബീഫോ എന്തെങ്കിലൊക്കെ മേടിച്ച് കഴിഞ്ഞ് കയിഞ്ഞാൽ നമുക്ക് അന്നും കൂട് കൂട്ടാം എന്തെങ്കിലും റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാപ്പിക്കും കൂ ട്ടാം എന്നൊക്കള്ള രീതിയില് നമ്മള് അങ്ങനെ ചെയ്യും പിന്നെ ഏഹ് ഞാ പൊതുവേ പൊറത്ത്ന്ന് അങ്ങനെയുള്ളതൊക്കെ കഴിക്കല് കൊറ കഴിക്കല് കുറവാന്ന് വെച്ചാൽ
മ്
ഇപ്പ കൊറച്ചായിട്ട് ഹേ ഒന്ന് രണ്ടു തവണ പൊറത്ത് പോയപ്പോ കഴിച്ചു അതല്ലാതെ ഏ ഒരു ദിവസം ഞാൻ അൽഫാ മന്തി കഴിച്ചു ഒരൂസം ഷവർമ്മ കഴിച്ചു
ഉം ആ ഇവടെപ്പം ഹോട്ടലിലൊക്കെ അൺലിമിറ്റ് റ്റ് ഡൈറ്റൊക്കെ ആണ് ഹോട്ടൽ കഴിച്ചാല് എത്രയും കഴിക്കാ റൈസ്
ആഹ് ആഹ് ആഹ് ഇവടിം അങ്ങനെണ്ട് ഹോട്ടല് പോയി കഴിഞ്ഞഴിഞ്ഞാ റൈസ് അൺലിമിറ്റഡാ
ആഹ് പെരി പെരി ആഹ് പെരി പെരി അൽഫാം മന്തിയറിം
അതെനിക്ക് നല്ലെരുവാ ഞാൻ മേടിക്ക്ണതതാ
ഓ ഒരു ദിവസം ഇവടെ വാങ്ങി കണ്ണ്ന്നൊക്കെയാണ്ട് വെള്ള ഉറ്റീട്ട് എന്തൊരു എരിയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് നല്ല എരിവും
ഞങ്ങള് അത്യാവശ്യം എരിവ് കഴിക്കും
ഉം പക്ഷെ ഇവടെ കുട്ടിയൾക്കൊന്നും എരിവ് പറ്റൂല ഇന്നട്ട് എങ്ങനെക്കേ കഴിച്ചതാണ് പിന്നെ കൈകി കൊടുത്തു പിന്നെ അത് വാങ്ങിയിട്ടില്ല പിന്നെ അൽഫാം മന്തി സൂപ്പറാണ് അത് അത്യാവശ്യം എരൊള്ളൂ കുട്ടിയൾക്കൊക്കെ പറ്റും
കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും ആ ഞാന് ഞങ്ങള് പൊറത്ത് പൊർത് പോകുമ്പം മെയിനായിട്ട് എന്റെ മോന് ദോശ ഭയങ്കര ഇഷ്ടാ അപ്പം അവിടെ ഒരു ഏ വെജിറ്റേറിയൻ ഹോട്ടല് ഒണ്ട് അപ്പൊ ഞങ്ങ ഞങ്ങള് മെയിനായിട്ട് ഞാനും മോനും പോകുമ്പോ അവിടെന്നാ കഴിക്ക
ആഹ്
ഇവന്റെ മുടി വെട്ടാൻ പോകുന്ന കടേടെ തൊട്ടു താഴെ ഏ ആണീ ഹോട്ടല് അപ്പം ആള് ആളന്നേരം ഏ വെശക്കും മുടിവെട്ടി വീട്ടീന്ന് ചോറ് കഴിച്ച് ട്ട് പോയി കഴിഞ്ഞാലും മുടി വെട്ടി തിരിച്ചിറങ്ങി കഴിയുമ്പത്തേനും ആക്കൊരു വെശപ്പാ അപ്പം അന്നേരം ഏ പിന്നെ ഞങ്ങള് പോയി ദോശ കഴിക്കും ഞങ്ങൾ രണ്ടുകൂടി പോയി ദോശകയികും ഏ അങ്ങനെ അതല്ലാതെ ഇങ്ങനെയുള്ളത് അധി അധികം അങ്ങനെ വേടിക്കാറില്ല പിന്നെ ഞങ്ങക്ക് കഴിക്കണംന്നൊക്കെ തോന്നുമ്പം നമ്മള് വീട്ടില്ണ്ടാകും അങ്ങനെ ചെയ്യും പിന്നെ കൊറേ നാളൊക്കെ കൂടുമ്പം ഏ എന്നെങ്കിലൊക്കെ പൊറത്തു പോയി കഴിക്കും
ആഹ് ഇബടെ അയ്ന് പൊറത്ത് ഓർഡർ ചെയ്താ കിട്ടും ആ മന്തിം കിട്ടും
ആഹ് ഇവടേം കിട്ട് ട്ടും ഇവടെ നമ്മള് ഇവടെ പക്ഷെ നമ്മള് ഓർഡർ ആക്കില്ല അതുകൊണ്ടാ ആഹ് ഇങ്ങനെ ഒരുശീലം വളരേ നം ഞാൻ നോക്കുമ്പം ഇവന് വേണ്ട അങ്ങനെ നിർബന്ധം പിടിക്കാറില്ല അന്നാ പിന്നെ എന്തിനാ ഇതെല്ലാം ജങ്ക് ഫുഡിൽ പെട്ടതല്ലേ അ അപ്പം ഞാൻ വിചാരിക്കും വേണ്ട കൊടുക്കണ്ട ഈ അൽഫാമിലും എന്നാ കൊഴപ്പംന്ന് വെച്ചഴിഞ്ഞാ മറ്റേ കരിഞ്ഞത് കഴിക്കൂല്ലോ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം കരിഞ്ഞത് കഴിക്കാനാലോ
ആം അതിന്റെ സ്കിന്ന് അപ്പൊ അതൊക്കെ കരിഞ്ഞത് കഴിക്കണ കൊള്ളൂലാന്ന് പറയണൊണ്ടൊക്കെ ഞാനിങ്ങനെ വല്യ പ്രോത്സാഹിപ്പിക്കില്ല
ആഹ് അതന്നെ ഇവിടെ ഇവര് ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പോത്തന് വാങ്ങാ തെരക്ക് കൂടുലോടങ്ങും
ആഹ് പിള്ളേ ഇച്ചിരിക്കോ ഇതിപ്പോ ആള് ചെറുതായിട്ടാന്ന് എനിക്ക് തോന്നണു ഇനി പ്പൊ കൊറച്ച് വലുതൊക്കെ ആയി കഴിയ്പം എന്നോട് പറയും സ്കൂളില് ചെല കുട്ടികള് ആഹ് അൽഫാമൊക്കെയാ കൊണ്ടരുന്നേ എന്ന് പറയും
അവര് അങ്ങനെ തന്നെ പറയ്ണെ ഇപ്പ ഈ കുട്ടിയാള് കാണതൊക്കെ ഇതന്നെയല്ലേ പിന്ന അങ്ങനെ നമ്മള പണ്ടത്തെ പോലെല്ലല്ലോ ഉം
ഷവായ ഒക്കെ കഴിക്കും ഷവായ എനിക്കിഷ്ടാ പിന്നെ ഞങ്ങളുള്ള ടൈമില് എന്റെയൊക്കെ ചെറുതിൽ ആകെ കഴിക്കുന്നത് പൊറോട്ട
ആഹ് അതെ അന്നൊരു ബിരിയാണി ഒരു നെയച്ചോറും മാത്രം ഉണ്ടാവും
ആഹ് നമ്മുടെ ഇവിടെ മെയിൻ ബിരിയാണി ഒക്കെ കഴിക്കുന്നത് വല്ല കല്യാണങ്ങൾക്കൊ
ആഹ് അതെന്നെ അങ്ങനൊക്കെ ഉണ്ടാവുള്ളു നമ്മള് അന്നൊന്നും ഓ ഹോട്ടൽ ലൊന്നും പോവൂല്ലല്ലോ അന്ന് എവിടെയെങ്കിലും ഒരു ഹോട്ടലൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ കൂണ് പോലെ എല്ലട്ത്തും ഉണ്ട്
ഇതെ ഇപ്പൊ എന്തോരം ഹോട്ടലുകളാ
ഉം അതിനനുസരിച്ച് രോഗങ്ങളും ഉണ്ട്
രോഗങ്ങളും ഉണ്ട് അതാണൊരു കൊഴപ്പം ഞങ്ങള് പിന്നെ
ഇതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് ആക്ണ്ടോ രോഗങ്ങൾ വരുന്നതൊക്കെ
ആൾക്കാര് ഫുഡ് കഴിക്കല് മാത്രമേള്ളൂ വ്യായാമം എന്ന് പറയുന്ന കാര്യം ഇല്ല
ല്ലയാ ഇത് കഴിച്ചിട്ട്
ആഹ് ഇത് കഴിച്ചിട്ടാണ് ഇത് എല്ലാം ഇതിനകത്ത് കൊറേ ഈ മയെണൈസ് ഭയങ്കര പ്രശ്നാലൊ
ആഹ് അതന്നെ മയെണെയ്സും പിന്നെ അജിനാ മോട്ട പലതും ടെ സ്റ്റിനു വേണ്ടി ചേർക്ക്ണ്ട്
ചേർക്കുന്ന് അതാണ് ഒരു കുഴപ്പം ഈ പല തരം മായങ്ങള് കളറ് ഫുഡ് കളറ് ഭയങ്കരമായിട്ട് ചേർക്കും അന്നാ ശരി എന്നാ ഞാൻ നാളെ വിളിച്ചാലോ ആഹ് ഓക്കേ എന്നാ ആഹ് ശരി ആഹ്